ഹലോ
ഹലോ
ഹലോ
കേൾക്കുന്നില്ല?
ആഹ് കേൾക്ക്ന്ന്ണ്ട് പറയു.
ചോറൊക്കെ തിന്നോ?
ആ ചോറൊക്കെ തിന്ന് അപ്പൊ ഇങ്ങനെ എല്ലാ പണിം കഴിഞ്ഞ് വടെങ്ങനെ കെടക്കാണ്.
ഇപ്പൊ കുളി കഴിഞ്ഞ്ണ്ട് കേറിട്ടൊള്ളു ഇൻക്ക്ന്ന് കൊറെ അലക്കാണ്ടേര്ന്നു മോന് ദർസ്ക്ക് പോവലും. അപ്പൊ ഉം അലക്കി പണി ഏഹ്?
വെയിലൊക്കെല്ലന്ന്.
അള്ള നല്ല വെയില ഇന്നും ഇന്നലെ മിനിയാന്നൊക്കെ വെയിലാ. മഴ ല്ല്യ മഴ പെയ്ത്ട്ട്പ്പൊ ഒരാഴ്ചോലായി.
ഉം ഇപ്പ നല്ല ഇല്ലെയ് എവടിം മയൊന്നുല്ല നല്ല വെയിലെന്നെണ്.
നല്ല വെയിലാണ് നല്ല വെയിലർക്കുമ്പൊ നല്ല ചൂടുണ്ട്.
നല്ല ചൂടുണ്ട് നല്ല വെയിലു ആണ്. നല്ല ചൂട്ണ്ട്. ന്നട്ട് എന്താ ഉച്ചക്ക്ചോറൊക്കെ ണ്ടാക്ക്യത്? ചോറും കറിം
ഉച്ചക്ക്ന്ന് നെയ്ച്ചോറാണ് നോമ്പ്ണ്ട്.
ആഹ് റം ന്ത മുഹറത്ത്ത്തെക്കാരം.
മുഹറത്ത്ത്തെ നോമ്പ് ഇട്താതാണ് പത്ത് ട്ടാണെങ്കി അങ്ങനെണ്ട് പോട്ട വീടാള്ളതാണ്ട് വീടിം ചെയ്തോളൂ ച്ച്
അങ്ങനെണ്ല്ലേ.
കിട്ടോ എന്താ പാട്ന്നേ കിട്ടാണെങ്കി ങ്ങനെ നോൽക്കണം. പക്ഷെ വെയിലർക്കുമ്പോ നല്ല ആകെങ്ങട്ട് ഭയങ്കര ക്ഷീണം. ഉം ഉം മഴ വുംമ്പോ അത്രെ താറീലേനിന്നാ തൊട്ക്കത്തില്
ആഹ് തൊടക്കത്തില് രണ്ടിസം മയ ണ്ടായിരുന്നു. അതോണ്ട് വെല്ല്യെ കൊഴപ്പണ്ടായില്ല. വെയിലായി കഴിഞ്ഞ അമക്ക് കയ്യൂല. ശെരിക്ക് ജൂൺ മാസത്തിലാണത്രെ ഏറ്റവും കൂടുതല് അമ്മക്ക് ചൂട് അനുഭവപ്പെട്ണത്.
ഈ പ്രാവശ്യം മയ കൊറവാണെന്നും പറിണേട്ട്.
എന്താറീല്ല ഒക്കപ്പാടഞ്ഞ് ആഗസ്റ്റ്ക്ക് ന്ക്കണന്നാവോ രണ്ടായി രത്തി പതിനെട്ട്ല് പെയ്തമാരി രണ്ടായിരത്തിപതിനെട്ടില് ഇതേ അവസ്ഥനേണ് ജൂണ്ല് മയ കൊറവും പിന്നങ്ങട്ട് പ്രളയം വന്ന്ട്ട്. ഇന്ന് എന്താണ് ചിക്കന്ണ്ട്
മീൻ കിട്ടല്ണ്ടവിടെ
ആഹ് മീൻ കിട്ടല്ണ്ട്. മീൻ കിട്ടലൊക്കണ്ട്, ദിവസം മീനൊക്കെ കിട്ടും, പ നല്ല വെലേണ്
ഇവിടെ മീൻന് നല്ല വെലേണ്. മീൻ കിട്ടലൂല്ല. മീൻകാരെ എപ്പളേങ്കിലൊക്കെ വരും. അത് അപ്
ബടെ മീന് ആഹ് ബടെ മീനൊക്കെ ദിവസം വെരൊക്കെ ചെയ്യും. അയ്‌ന് നല്ലെ വെലേണ്ന്ന് മാത്രം ദിവസം വരും മീന്. മീൻവണ്ടിവടെ എന്നും വരു ഒക്കെ ചെയ്യും ഇന്നൊക്കയ്ക്കല്യൊക്കെണ്ടായിനി ഇരുന്നൂറ് രൂപേണ്
ഇവടെപൊർത്തെർങ്യാല് ന നല്ല മീന്ള്ള സ്ഥലണ്ട്. പൊർത്തെർങ്ങിയ നല്ല മീന് കൂട്ടിട്ടെ സ്ഥലങ്ങളൊക്കെണ്ട്. പക്ഷെ ടൗണുകളൊക്കാണ്, ആ മീനൊന്നും പോര, ഐസ്ട്ട് വ്ക്ക്ണെ
ആഹ്
നല്ല വെലീണ്ട്
ബട്ത്തെ മീ, നല്ല വേലീണ്ട്പ്പയ്ന്. കടല്ക്കർങ്ങാൻ പറ്റാത്ത കാരണം കൊണ്ടേയ്
ആഹ് അതാണ് തോ
കയ്യുമ്പൊകാണ മീന്ഷ്ടം പോലെ കിട്ട്
ആഹ് കൊർച്ച് കയ്ഞ്ഞാ നല്ല മീൻണ്ടാവും, നല്ല ടേസ്റ്റ്ള്ളൊരു മത്
അത് നല്ല ടേ ആചെറിയ കുഞ്ഞമ്മത്തി, അഹ് കിട്ട്യാലേയ് ഉള്ളിം തക്കാളിം ക്കെ ഉള്ളി ഇട്ട് വെക്ക. അത്ണ്ട് എന്താണ് ഞ്യേത് ചെർതാണെങ്കിലും പൊര്ച്ചലക്കെ
ആഹ് മീന്